ഏഹ്
കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
ഓഹ് എന്തൊക്കെണ്ട് വിശേഷൊക്കെ
സുഖായിട്ടിരിക്കുന്നു രാവിലത്തെ
ഓഹ്
ഒക്ക കഴിഞോ
കഴിഞ്ഞു ഇനി ഉച്ചക്കള്ളത് ങ്ങനെ നോക്ക് മം ഒരുവിതൊക്കെ ആയി നിങ്ങക്കോ.
ആഹ് പിന്നെ ആദ്യം ക്ക്യുവായിരുന്നു. ആഹ് ഉച്ചക്കിനുള്ളതെല്ലാം ആയി. രാവിലെ തന്നെ പരിപാടിയെല്ലാം കഴിഞ്ഞു രാവിലെ. മീൻകറി വെച്ചു. തക്കാളിക്കറിയു
ട്ടയ്യോ
ണ്ടാക്കി രാവി ല് രാവിലെ ചേട്ടന് ചോറ് കൊണ്ടു യിരുന്നു. അപ്പ പിന്നെ രാവിലെ കഴിക്ക്യാൻ എല്ലാം ഉണ്ടാ ക്കി. പിന്നെ
ആഹ്.
ചേട്ടന് ഏഹ് ജോലിക്ക് പോവ്മ്പത്തേക്കും ചോറും കൊണ്ടാ പോവുന്നെ, അന്നേരം പിന്നെ ചോറ്
ആഹ് ആഹ്.
ആഹ് ഇനി ഇപ്പ മഴയായത് കൊണ്ടെങ്ങും ഉം പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാതെ തന്നെ വീട്ടിരിക്കാ പരിപാടി ഇനി പുറത്തോട്ടൊന്നും വേണ്ടല്ലോ.
ആഹ്.
ഹലോ ഹലോ
ഹലോ ഹലോ ആഹ് അയ്ന്റെടേ കേക്കാതാവ്ണ്ട്.
ഹലൊ
ഹലോ
ഹലോ